കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം ആഹ് നോമ്പ് തുറന്നു ആഹ്
നോമ്പിന് അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലേ
ഇല്ലല്ല ഉച്ചൊക്കെ ഉണ്ടാക്കിയാ കറിതന്നെ മുരിങ്ങക്കറി ഉ ചക്കക്കുരു മുരിങ്ങിയ
ആഹ ഇവിടെന്ന് ചക്കക്കൂരുവും കൈപ്പക്ക ഉപ്പേരി അച്ചമ്മ
ആഹ ചക്കക്കുരു മുരിങ്ങി തേങ്ങട്ടര ചെമ്പിൻ കറി
ഉ ഉം ആ ആ ചക്കക്കാലമായ മഴക്കാലൊക്കെഴിഞ്ഞാ ഈ ക്കുശിയൊക്കെ തന്നെയാവവും അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ
ആഹെ ചക്കകൊണ്ട് കഴിക്കൂലോ
ഏയ് ഇഷ്ടല്ല
ആ ആ
ഇങ്ങനെ ഒടച്ചിട്ടൊക്കെ ഉടച്ചിട്ടൊക്കെ ആവുമ്പോ കഴിക്കും ചക്കക്കുരു മുരിങ്ങിയൊക്കെ തേങ്ങ അരച്ചിട്ട് ഇതുപോലെ ഒടച്ചിട്ട് ആ അത് ലേശം എനിക്ക് ചക്ക പ അങ്ങനെ പഴപ്പിച്ചത് കഴിക്കില്ലേ
ആ ആ എനിക്ക് ചക്ക പഴുത്തതിൽേറെ ഇഷ്ടം ചക്ക കൂട്ടാനാണ് ചക്ക കൊണ്ടച്ച കൂട്ടാന് ഞ്ഞി ഇവടെ ഒരു ചക്ക കിട്ടിയല് കുട്ടിയാക്ക്ഷ്ടം പയ്ത്തതും എനിക്കിഷ്ടം കൂട്ടാൻ വെച്ചതു ആണ് അപ്പൊ കൊർച്ച് കൊറച്ചു കൂട്ടാന് ബെക്കും കുറച്ച് പൊയിപ്പിച്ചും ചെയ്യും
ഏഹ് എനിക്ക് നല്ലോണ്ണം പഴുത്തിട്ട്ങ്ങട്ട് ആവലില്ല അല്ലാണ്ടൊരു എളം ഒര്ത്ണ്ടല്ലോ ചനക്കുന്ന പോലെ അത് ഭയങ്കരഷ്ട അത് എത്ര വേണമെങ്കിലും തിഞ്ഞും ആഹ് അത് എത്ര വേണെങ്കിലും കഴിക്കും
കുട്ടി കഴിക്കോ
അവള് ഒരെണ്ണ ക്കെ കഴിക്കും കഷ്ടിച്ച്
ഏഹ് ഇന്റെ മോള് ചക്കക്കൂട്ടാ ഇന്റെ ഇന്റെ പോലെന്നെണ് മീനും മീനും ചിക്കനും അതൊക്കെ കൂട്ടും കൂട്ടും പക്ഷെ അതിലേറെ ഇഷ്ടം ഉപ്പേരിയാള്ളോടാ ഉപ്പേരി ആയാ ചട്ടി ചട്ടി കയ്യ്ണതാ കണക്ക് ചോറ്ന്നീല്ലെങ്കിലും പാത്രം കയ് കയ്ഞ്ഞുന്ന് പറ്ഞ് കാട്ടി കൊടുക്കേണ്ടി വരു മ്മള് ഉപ്പേരി ഏതായാലും ചക്ക കൂട്ടാനാണെങ്കി അന്ന് ചോറൊന്നുംല്ല ചക്ക കൂട്ടാന തിന്നൊള്ളു ഉച്ചക്ക് രാത്രി ഞാൻ എന്ത് ചെയ്യും ന്നട്ട് ചോറ് ആഹ് പെൺകുട്ടി മോള്
ഉം ഉം ഏഹ് ആഹ് ആഹ് ഇവള അങ്ങനെ ഒന്നും ഉപ്പേരി ഒന്നും കഴിക്കില്ല പയറൊക്കെ വേവിച്ച് കൊടുത്താലും ഇപ്പൊ നമ്മള് ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ ആഹ് പയറു പേരിങ്ങട്ട്ത്തുപ്പും കെബേജ് ഉപ്പേരി ആണെങ്കിലും അതെ ക്യാരറ്റ് ഒക്കെ വേവിച്ചതാക്കിയ ക്യാരറ്റ് കിഴങ്ങൊക്കെ വേവിച്ച് കൊടുത്താ ചെലപ്പോ കഴിക്കും
ആഹ് ഇവിടെ ഫസ്റ്റ് ഉപ്പേരിയ കയ്യാ ഉപ്പേരി കഴിഞ്ഞ വീണ്ടും വീണ്ടും ചോയ്ക്കും പിന്നെ വേറെ ഏതേം പാത്രം കാട്ടി കൊടുക്കല കഴിഞന്ന് പറഞ്ഞാണ്ട്
ഉ
ഭയങ്കരഷ്ടാ
അമ്മ മീനൊക്കെ ഉണ്ടെങ്കി പറയാ അമ്മ മീമി താ പറിം
ആഹ് ആഹ് ആഹ് മീ ചിക്കനും മീനും ഓള എന്താ ചെയ ക്കാട്ട ഓള് മറ്റോള്തിലൊക്കെ നോക്കും ഓള്തീല് ഇല്ലാത്തത് എന്താ ചാരിച്ചാണ്ട് അത് ഇല്ലാത്തത് ഓള് ചോയ്ച്ച് ചോയ്ച്ച് വാങ്ങും ഇല്ലങ്കി എന്തയ്യും ഒലത്തീന്ന് ഇട്ക്കും ന്നട്ട് ഓലോഡ് നമ്മളോട് ചോദിച്ചാന് പറയും അങ്ങനെ കട്ടല്
ഇപ്പന്നട്ട് ഉറങ്ങ
അങ്ങനെല്ല ഓള് എണീറ്റു ഇഞ്ഞി രാത്രി എല്ലാരും കെടക്കുംമ്പോ ഒപ്പം കെടക്കോള്ളൂ ഓള്പ്പോ മൂത്തച്ചിണ്ട് മൂത്തച്ചിം കുട്ടിണ്ട് അപ്പൊ തായെണോല് ഞങ്ങള് റൂമ് മുകൾലാണ് അപ്പൊ അങ്ങട്ട് അറങ്ങി പോയ്ക്ക്ണു ഇനി അവിടുന്ന് കുറച്ച് കഴിഞ്ഞാ കെറി വരുങ്ങട്ട് ന്നിട്ട് ഇവിടുന്ന് കുറച്ചഴിഞ്ഞാൽ അങ്ങട്ടും ഏഹ് രാത്രിയായ ഒരു നാലഞ്ചട്ടം എറങ്ങി കേറും
മ്മേ പേടി രണ്ടയസ്സ് രണ്ടര വയസ്സല്ലേ ആയിട്ടുള്ളൂ
രണ്ട് വയസ്സ് ഉം
ആഹ് ന്ന്ട്ടാ ആഹ് മേലേക്ക് കോണിപ്പടി ഇക്ക് പേടിയാണ്
ഓഹ് ഇതോടെ ശീലാണ് എന്നും ഈ രാത്രി ആയ ഈ നേരായാല് ഇവിടെ ഒരു പത്തിൻറ്റിക്കും അത് കഴിഞ്ഞാ ഓളെ ബാഗും തൊക്കെ തൂക്കി പിന്നീ അങ്ങട്ടാ അങ്ങട്ട് പോകും എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും പെറ്ക്കി കൂട്ടി പിന്നെ ഇങ്ങോട്ട് വരും
അഹം ന്നാലു കോണപ്പടി ആവുമ്പോഴേ ശ്രദ്ധിക്കണം ഒന്ന് വീഴ ഇരിക്കൊക്കെ ചെയ്താലേ
ഉം
ഇവിടെ നലത്തുന്ന് വീണിട്ടാണ് തല ഇവിടെ മുഴച്ചത് പുരികത്തിന്റെ അവിടെയും എന്തോല്ലേ നിലത്തെ എന്തോ പായ എന്തോ വിരിച്ചിട്ടാര്ന്നു പായേൽ വഴുക്കിട്ട് ഒന്ന് രണ്ട് വട്ടം അവള് കയറി ഇറങ്ങും ചെയ്താണ് കട്ടിൽൻ്റെ മേലക്കി പിന്നത്പോലെ കറിയതും വഴ്ക്കിയിട്ട് തലടിച്ചു ആ ത ട്ടലേ എവിടെ കേട്ടുന്ന്റിയ എന്നട്ട് ഞങ്ങള് ഐസ് പാക്ക് വെ ച്ചു എന്നിട്ട് ഇതുപോലെ വീക്കോ ഒക്കെ ഉണ്ടായി എന്നിട്ട് ഹോസ്പിറ്റല് കൊണ്ടു പോകാനോ അന്ന് ഞായറാഴ്ചയല്ലേ ആഹ്
ഇവളെ എന്താ എവിട്ന്നാ വീണ് ആ ഫസ്റ്റായിട്ട് എന്റെ വീട്ട പോയന്നേ ഇന്റെ കൂടെ ഓള്ളും കുളിക്കാൻ കയറി കുളിക്കാൻ കയറിയ ഞങ്ങൾ കുൾമുറിയില് കേറ്ന്ന അവിടന്ന് അങ്ങോട്ട് ഒരു ത്തിരി താഴ്ച്ചണ്ടായിക്കാണ്ടാണ് കുളിമുറി തുടങ്ങണേ ഒര് സ്റ്റെപ്പ് പോലെള്ള ട്ടള ഞാൻ രാത്രി എനിക്ക് മഞ്ഞപ്പീത്തം ഉണ്ടായിരുന്നു മഞ്ഞപ്പീത്തണ്ടായാൽ രാവിലെയും രാത്രിയും ഇങ്ങനെ കുളിക്കണല്ലോ അട നന്നായിട്ട് കുളിക്കണല്ലോ അപ്പൊ അങ്ങനെ രാത്രി കുളിക്കാൻ വേണ്ടി പോയതിനു അപ്പൊ ഓളിന്റെ കൂടെ പോന്നു അപ്പൊ ഓള് സൈഡില് ക്കിനു അയില് പിന്നെ അവിടന്നിട്ട് എറങ്ങീല വള് വെളിക്കാണു ആ വീണില് ആ സ്റ്റെപ്പിന്റെ സേഡന് തലണ്ടടിച്ചിട്ട് ചോരോട് ഭയങ്കര ചോര രാത്രിയാണേനും ഇവിടുക്ക കൊണ്ടോവ അറിയില്ല പിന്നെ ചോര നിന്നു ചോര നിന്ന പ്പൊങ്ങള് കൊണ്ടോയത് തുല്ല നോക്കുമ്പോ വലിയ മുറിന്റെ വലപ്പം കണ്ടിട്ട് തോന്നില്ല കൊണ്ടേതുല്ല പിന്നെ പിറ്റേന്ന് ഞങ്ങള് ഇങ്ങനെ ഞാൻ നടന്നൊണ്ട്ക്ക് ഇങ്ങനെ ചോ ചോറ് വാരി കൊടുക്കായിരുന്നു അപ്പൊ നല്ലോ മൊയച്ച് നിക്കിണ്ട് അപ്പ നമ്മള് ആദ്യത്തെ ടൈലിട്ടീന്റെ ബാക്കിയൊക്കെ നമ്മള് പുറത്ത് ഇറയത്തി കൂടെ അങ്ങനെ ടൈൽ ടൈൽസ് ഇടുവലൂ ചെളി തീർച്ചാതിരിക്കാന് മുറ്റത്തിന്റെ ഇറയത്ത് അങ്ങനെ ഇട്ടിരുന്നു അതില് മഴ ക്കാണ്ട് വെള്ള അഴിക്കാണ്ട് അയിമന്ന് വയിക്കി പോയി അങ്ങനെ രണ്ടാമതും വീണു ആ വീണാൽ ചോര ടുന്നീല അയില്ങ്ങള് കൊണ്ടോയി കൊണ്ടൊയപ്പൊ പറഞ്ഞു സ്റ്റിച്ച് ഇടണം പറഞ്ഞു
ഉം ഉം
ന്നാലും മൂന്ന് സ്റ്റിച്ചിട്ടിരുന്നു തലക്ക് ബേക്കില് എന്തൂരം മൊഴയാര്ണു ഏയ് ഒന്നും ചെയ്തില്ല ഒരു കുഴപ്പില്ലായിരുന്നു ആ ഫസ്റ്റ് ത്തങ്ങനെ മാറിപ്പോയി പിന്നെ രണ്ടാമത് ഞങ്ങള് സിറ്റൗട്ടിലിരുന്ന പേ ചെ ആഹ് മൊ ഏഹ് ഇരിപ്പിടം ണ്ടാവുല്ലോ സിറ്റൗട്ടിന് അയിമന്ന് ഒറ്റ ചാട്ടം ഓള് അയിൻ്റെ സൈഡ്ന്ന് ടൈൽസ്സാണ്ട് കുത്തികാണ്ട് ചോര വന്നു അയില് തോന്നീ ഇന്നി ഇത് വെച്ചോണ്ട്ന്നാല് ശരി യാവൂലാ യാര്ച്ചിയാണ്ങ്ങൾ കൊണ്ടോയി അവ് കൊണ്ടെയപ്പോ അവ് അവ് ഇങ്ങനെ ഒന്ന് ഡ്രസ്സ്യ്തു തന്നു കൊഴപ്പൊന്നും ഇല്ലാർണ്ങ്ങാണ്ട് പിന്നെ ഓക്ക് കൊറെ കൊർ ച്ചീസം കഴിഞ്ഞപ്പോ ആഹ് ഒരാഴ്ചൊക്കെ കഴിഞ്ഞപ്പോ ഡോക്ടറെ കാൺച്ച് ഏഹ് കഫക്കെട്ടായി കഫക്കെട്ട് കൊറേ ആയിട്ടും മാറിട്ടില്ല അയില് കാണിച്ചപ്പോ ഡോക് ഡോക്ക്ടറെ കാണിച്ചപ്പോ ഡോക്ടറർണു എക്സറേ എടുക്കണ്ടെരും കഫംണ്ടോ നോക്കണം പർഞ്ഞു അയില് എക്സറേ എട് എക്സറെട്ക്കാൻ വാണ്ടി പോയി എക്സറ എട്ക്കാൻ വാണ്ടി പോയേല് എക്സറക്കും വാണ്ടി കുട്ടി കെടന്നു അന്ന് കുട്ടിന്റെ ബാക്കില് ഈ മുറിണ്ടല്ലോ അഔന്ന് വല്ലാത ഒണങ്ങിട്ടില്ല അപ്പൊ ഈ ബാക്കില് ഒരു ചെറിയ കെട്ട്ണ്ട് അയില് കുട്ടി കുട്ടി പേട്ച്ചിട്ട് എക്സറ എന്താ കുട്ടിക്ക്റീലല്ലോ അങ്ങനെ കെടന്നേല് കുട്ടി അങ്ങട്ടും ഇങ്ങട്ടും കരഞ്ഞു കരഞ്ഞ് തലയിട്ട് അടിച്ചപ്പോ എക്സ്റേ ഇട്ക്കാൻ വേണ്ടി ഒരു ഷീറ്റ് ആദ്യം വിരിച്ചല്ലോ ഓല് വെക്കുല്ലോ പിന്നെല്ലെ ഞമ്മളയ്മെല് കെട്ക്കാ അയിന്റെ സൈഡ്മ്മെ തട്ടീ പെരും ഞ്ചോരാർഞാ പെരും ഞ്ചോര ആശുത്രി മൊത്തത്തില് ചോരയ്രുന്നു അവ്ടെ
ഉം
അയില് പിന്നെ ഞങ്ങള് ക്യാഷ്വാൽറ്റി കൊണ്ടോയി ക്യാഷ്യാൽറ്റി കൊണ്ടോയപ്പോ ഡോക്ടറർഞ്ഞു ഇത്പ്പോ രണ്ട് മൂന്നെട്ടം ഇങ്ങനെ മുറി വ ന്താണ് സ്വയം മാറി ഇങ്ങനെ ആയീ അപ്പൊ ഇഞ്ഞി ചെൽപ്പം സ്റ്റിച്ചിടാഞ്ഞാല് ശരിയാവൽ ണ്ടാവൂല ലാസ്റ്റ് സ്റ്റിച്ചിടാഞ്ഞാ ഞ്ഞി ചെൽപ്പം ചെർങ്ങനെ മുറി എന്തെങ്കിലും തട്ടുമ്പോ തന്നെ മുറി വേഗ ആവാൻ ചാൻസ് ചാൻസ്ണ്ട് റ്ഞ്ഞു അയില് പിന്നെ ന്തെയ്തൂ സ്വിച്ചിടണ്ടി വന്ന് ഞാൻ ച്ച് പേട്ച്ചിട്ടയ്നു സ്റ്റിച്ചിടാഞ്ഞെ മ്മാരും പുട്ച്ചെട്ക്കണ്ടിരുല്ലോ നമ്മളെന്നെ പുടിച്ചെടുക്കെണ്ടിരുല്ലോ ൻക് ക്ക് പേടിണ്ടെയ്നു അത് ഞാൻ സമ്മയ്ച്ചില്ല പിന്നെ സ്റ്റിച്ചിടാൻ കുട്ടി അയ്ക്കാത്തോണ്ട് ചെറിയ കുട്ടില്ലേ സ്റ്റാപ്ല്ലർ ഇട്ടു അങ്ങനെ മൂന്ന് സ്റ്റാപ്ല്ലർ ഇട്ട്
ഉം ഉം
ഇപ്പൊ ഡോക്ടർമാരെ കാണൊക്കെ പെരും പേടിയാ
ല്ല ല്ലാവുമ്പ പേ പേടിയാണ് ക്കി പിന്നെ അവൾക്കെ എക്സറേ എട്ക്കാഞ്ഞിട്ട് ക്കി സമാധാനല്ല
എന്ന്ട്ട് പിന്നെ ഞായറാഴ്ച ദിവസം ഞാറാഴ്ച ന്നിട്ട് ഞങ്ങള് നേരെ പോയീ വടെ അട്ത്ത്ക്ക് മേലാറ്റൂര് എന്നട്ട് അവടെന്ന് പർണു നിയോയ്ക്കി കൊണ്ടു പോവാം പർഞ്ഞു നിയോയ്ക്കി കൊണ്ടു പോയപ്പോ അവര് പർഞ്ഞു ങ്ങനെ എന്താ വിടെ പറ്റില്ല എന്താ വേറെ എവിട്ക്കെങ്കിലും പൊക്കോളാം പറ്ഞ്ഞു
ആഹ് ആഹ് ആഹ്
അതില് ഞങ്ങള് വേഗം വിടെക്ക് പോയി എന്താ പറയാ മെ പെരിന്തൽമണ്ണ പോയി പെര്ന്തൽമണ്ണ പോയപ്പോ ങ്ങനെ പറ്ഞ്ഞു എക്സറ എട്ക്കാൻ ആഹ് കുട്ടിളെ ഡോക്ടറാണെങ്കിൽ ഇല്ലതാനും ന്നിട്ട് പിന്നെ ഞാൻ വേഗം ന്തവിടെ അട്ത്ത ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചിയോട് അപ്പൊ ചേച്ചി പറ്ഞ്ഞു ഇങ്ങനെ എന്താ കുട്ട്യാളെ ഡോക്ടറണെന്ന് തോന്നിണില്ല യ്യ് എന്താണെങ്കിലും പോയിട്ട് കാണിച്ച് നോക്ക്ന്ന് പറ്ഞ്ഞു അങ്ങനെ കാണിച്ചു അപ്പൊ പറ്ഞ്ഞു ഇങ്ങനെ നീര്ണ്ട് ആഹ് രണ്ടൂസം കഴിഞ്ഞിട്ടും കൊറവില്ലെങ്കി ആഹ് സി ടി സ്കാന് എട്ക്കാൻ പർഞ്ഞു അതില് പിന്നെ പേടിയായി ചെച്ചി നാളെ പോവാ പിന്നെ ദൈവത്തെ ഓർത്ത് വല്ല ദൈവത്തിനെ വിളിച്ച് വിളിച്ച് വിളിച്ച് പിന്നെ ശരിയായി
ആഹ് ആഹ് ആഹ് ഞാന് അ ഇത് ഫസ്റ്റ് മാ ആഹ് ഫസ്റ്റ് മാറിരുന്നല്ലോ ഓളത്. അയ്ല് പിന്നെ ഒരിക്കെ പനിച്ചപ്പ
പ്പ പനിച്ചപ്പോ ഞാൻ ഡോക്റെ കൊണ്ടു പോയി കാണിച്ചപ്പോ ചോദിച്ചു ചെറിയ മുഴ പോലെ ഉണ്ടായിന അവിടെ?
എന്താ ഇതുകൊണ്ട് വല്ല വിഷയം ഉണ്ടോന്ന് ചോദിച്ചിരുന്നു? അപ്പൊ ഡോക്ടർ ഏ ഇത് മാറിയിരിക്കണ്പുറത്ത് ചെറുതായിട്ടേ
പ്പ ചെറുതായിട്ടുള്ള മുഴയല്ലേ ഉള്ളു ആ വിഷയം ഒന്നു ഇല്ല പിന്നെ തട്ടിയപ്പോ മുറ പിന്നെ അതു അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാനും അറിയില്ല. അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ.
ആ അതു അല്ല ഇപ്പ ചെറുപ്പത്തില്
ചെറുപ്പപ്പത്തില് സംഭവിച്ചതൊക്കെ ഭാവിയിലാണ് എനിക്ക് പിന്നെ സിറ്റി സ്കാൻ എടുക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല. എന്നിട്ട് സി ടി സ്കാൻ എടുത്തില്ല. സാറ് പറഞ്ഞു ഇങ്ങനെ അത് വീണതിന്റെയാണ്. കുറച്ച് ദിവസം കൂടി നോക്കി എന്നിട്ട് ആ കല്ലപ്പം നീരൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്ക ഇനി നമ്മക്ക് സി റ്റി സ്കാൻ ക്കാന്ന് പറഞ്ഞു. സാറിന് ആ മരുന്ന് കഴിച്ചപ്പോഴത്തേനന്നെ പിന്നെ മാറിയത്. എന്നാല് ഇപ്പം പുരികത്തിന്റെ അവിടെ തൊടുമ്പോ ചെറിയൊരു മുഴ പോലെ ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളു.
ആ ആ അത്ങ്ങനെ മാറി ക്കള് മൊഴച്ചതല്ലേ എന്റെ കുട്ടി സ്റ്റിച് പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കാൻ പോവുകയും വേണം. ഹേയ്- പച്ചക്കോല് പറിച്ചെടുക്കല്ലേ?
അതെ നമ്മുക്ക് സഹിക്കണ പോലെ ഇപ്പോ ചെറിയ കുട്ടികൾക്ക് പറ്റുവോ?
ഇല്ല അത് തന്നെയാണ്. ഏ ഏതായാലും അതാ കഴിഞ്ഞിട്ടി ഇപ്പൊച്ച ഓളെ തല എവിടെയെങ്കിലും മുട്ടണെ തന്നെ പേടിയാകും.
ഹ ഹ ഹ ആ അതെ പക്ഷെ ബാത്റൂമിക്കൊന്നും കൊണ്ടുല്ലട്ടെ എനിക്ക് പേടിയാണ് ബാത്റൂമിക്ക് കൊണ്ടോണേ.
എച്ച് പേടിയാണ്. നേരത്തെ ഞാനൊരാൾക്ക് ഫോൻ വിളിച്ചോണ്ടി ഞ ബക്കറ്റ് വെള്ളം തിരിച്ച് തലേ കൂടെ പർന്ന് തലേ കൂടെ പർന്ന് ആഹ് ഉം എനിക്ക് പേടിയാണത്.
ഉം
ഉം
അത് ഇത് എത്ത മട്ടം
കഴിഞ്ഞിട്ട് വിളിക്കാം ഏ ആ ആ ശരി.